ഹലോ ആ എന്താണ് പ്രസ്ഥാനം ആഹ ഹലോ എന്താണ്
ഹലോ കേക്കുന്നില്ലേ
ആഹ് കേൾക്കണ്ട് കേൾക്കണ്ട് എന്താണ് വർത്താനംന്ന് ചോയിച്ച ഉം നേരത്തെ നിങ്ങെ കോള് കിട്ടില്ല ഇനിയിപ്പോ കിട്ടി നമ്പർ തെറ്റീച്ച എന്താ അറിയില്ല
ഏ ആ അമ്പർ കാ വിട്ടന്നപ്പ കിട്ടിയേക്കാരും
ഉം
ആ ഒന്ന് തെറ്റിയാ മതി
ആഹ അത
ഉം അതേപോലെ എനിക്കുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എന്തൊക്കെയണ്ട് ചായ കുടിച്ചോ
പിന്നെ
ഹലോ ചായ കുടി കഴിഞ്ഞോ ചേച്ചി
ചായ കുടിച്ചില്ല, കുടിക്കണം അവിടെ നല്ല മഴ ഉണ്ടോ കാലാവസ്ഥ എന്താണ്?
ഇവിടെ കാറ്റ് കാറ്റുണ്ട് നല്ല കാറ്റാ മഴ ഉണ്ടാവും മഴകൊളൂണ്ട് പക്ഷ മഴ ഉണ്ടാവും അറിയില്ല കാറ്റ് മഴയെ കൊണ്ടുപോയി എണ്ടോ തോന്നുന്നുണ്ട് ഉം
ആടള്ളൂ പി ഇവിടെങ്ങ മൂടി ഇങ്ങനെ വെക്കണ ഉ മൂടി വെക്കണള്ളൂ പറ
ചിലായിട്ട് എന്താ ഉണ്ടാക്കണ
സ്പെഷ്യലി
സ്പെഷ്യല് ഇവിടെ ഞാൻ ഉമ്മാന്റെ വീട്ടില ഇന്ന് ന്താ ഉണ്ടാക്കാണെന്ന് അറിയില്ല ഇല്ല പെരുന്നാൾക്ക് കഴിഞ്ഞ വർഷ തന്നെ ചെറിയരുന്നാക്കത്തെടുത്തീനി ഇ പ്രാവിശ്യം എടുത്തിട്ടില്ല ആർക്കും എടുത്തിട്ടില്ല ബഡ്ജറ്റ് കുറവായിരുന്നു എടുത്തില്ല ആ ചെറിയപെരുന്നാൾക്ക്
മക്കളൊക്കെ
മക്കളൊക്കെ അവിടെണ്ട് അപ്പറത്ത്പ്പറത്ത് കളിക്കണ്ട് നെടി പോങ്ങമ്മ കളിക്കണ്ട് വലിയ
മക്ക മക്കളെ എത്ര ആൾക്കാരാ
നാല് ആൾക്കാരുണ്ട്
ഏ വലുത് എത്രേയ്ലാ
വൽത് എസ് എൽ സി ആണ്. നി ഇനീ എസ് എൽ സിക്കാ
ഇങ്ങള് എന്താ ജോ ജോലി എന്തെങ്കിലും ഉണ്ടോ ഇങ്ങ്ക്ക്?
ഇല്ല ചോ ജോലി ഒന്നുഇല്ല. ഹൗസ് വൈഫ്‌ തന്നെയ
പഠിക്കാൻ പോവലുണ്ടോ
ഇല്ല പഠിക്കണംന്നില്ല നിങ്ങള് പഠിക്കണണ്ടോ?
ഇല്ല ഞാൻ ഗ്രാഫിക് ഡിസൈനാണ് ജോബ് നോക്കണം നോക്കികൊണ്ട് ഇക്ക്ൺ നാളെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് യ്യാൻ പോണം.
ആ
നോക്കീട്ടില്ല നോക്കൊണോടെങ്കിലൊക്കെ ജോബ് ഇന്റർവ്യൂന് എത്തിനെങ്കിലൊക്കെ പോയോക്കണം. ഇന്നലെ എന്തേനു സ് പെഷ്യൽ വി ഏ പെരുന്നാളായിട്ട്.
പെര്ന്നാളായിട്ട് മന്തി. കടായി എനി.
ഏ
ഉം ഇങ്ങക്കെന്തേനി?
ഇവ്‌ അവ്ടെ മന്തിയിം അൽഫാ ഏ അൽഫാമും
ഏഹ് അവിടെ വീട്ടിണ്ടാ
ആ വീട്ടിലുണ്ടാക്കിയതാ കെട്ടിച്ചോട്ത്ത്ന്നേ. എന്റെ വീട് കാരർമ്പാണ് കെട്ടിച്ച വീട് കാവന്നൂര് ഏതാണ്ട് അടുത്തന്നെ.
ആഹ്
ഇപ്പൊ നിങ്ങളവ്ടെ? നിങ്ങള വീട്ടിലാ.
ആ എന്റെ വീട്ടില ഇന്നലെ രാത്രി പോയതാണ് പറയാ രണ്ടീസം ഇനി മദ്രസ, സ്കൂൾ ഒക്കെ ലീവല്ലേ?
നീ കോ
അപ്പം ഇനി സ്കൂ സ്കൂൾ കുറച്ച് ദിവസം നിക്കൊന്നുമില്ല സ്കൂളും മദ്രസും തുറന്നില്ലേ. ഇപ്പോ ഒന്നാം തീ മുതലേക്കെ തുറന്ന്. ആ രണ്ടാംതീ മദ്രസ തൊറക്കും.
വല്ല് വലിയ മോൻ പത്തിലാണല്ലേ?
ആഹ്. അപ്പോ ഇനി ഇനി വരാൻ കഴിയില്ലാഞ്ഞ് ഏഹ് ആഹ്
ഒളിഞ്തൊക്കെ കിട്ടീട്ട് വാണ്ടേ സ്കൂളൊക്കെ കൊട്ത്ത്
ട്യൂ ഇല്ല ട്യൂഷനും കാര്യക്കായിട്ട് പോല്ണ്ട്
ഏ പ്ലസ് വണ്ണിന്റെ
അല്ലെ
ആ ആ ഞാൻ കര്തി പത്ത് കഴിഞ്ഞതാണോ
ഏഹ് ത്തില അപ്പോ ട്യൂഷനും കാര്യക്കെണ്ട്
ആ ചായ കുട്
ഇല്ല ചായൊട്ച്ച ന്ന് വേ കൊർച്ചു നേരം വൈകി ചോ ഭക്ഷണം കഴിച്ചപ്പന്നെ മൂന്ന് മണിയായി അപ്പനീ ചായയും വൈകിയായിട്ടായിരിക്കും നീ അനിയത്തി അനിയത്തി
കെട്ടിച്ച വീട്ടില് ആരൊക്കെല്ലേ
ലേ എത്തറിയ എളച്ചന്മാര്ണ്ട് അവിടെ അവിടെ വലെ പൊമ്പ ആൾക്കാരുണ്ട് ആദ്യ അയാ പിന്നെ ഉമ്മ മരിച്ചി ഇളയ മകനെ വേറെ കെ ട്ടി അയില് രണ്ട് കുട്ടികള് ഉണ്ടായി അപ്പോ
ഏ ടോട്ടലല്ലേ
ഇപ്പോ രണ്ട് നാത്തൂനും ഒരാളൂടി കല്യാണം കഴിക്കാനുള്ളൂ ക കഴിക്കാൽ നിക്കാഹ് മറ്റേ രണ്ടാളുടേത് നിക്കാഹ് കഴിഞ്ഞിട്ടാണ്
നിക്കാത കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂല്ലേ
എ ആ അന്തന്ന് കേട്ടുള്ളൂ ഗൾഫിൽ ക വേറെ ഉുമ്പ്രക്കഴഞ്ഞ ഇവിട്ന്ന്. അപ്പൊ ഉംറക്ക് പോയ കൂട്ടത്തിൽ നിന്ന് ഹറാം ന്ന്
ഏ അങ്ങനെ വെച്ചിണ്ടാവൂല്ലേ നല്ല സ്ഥലത്തന്നാണല്ലോ നല്ല സ്ഥലത്തുന്നണല്ലോ
ഹലോ
ഹലോ
മക്കള എകന്നല്ലേ
മക്കള് ആയിട്ടില്ല
ഉം
രണ്ടര വർഷ ആട്ടുള്ളൂ മാര്ാരേജ് കഴിഞ്ഞിട്ടേ ഏ
യിത്
രണ്ടര വർഷായി
എഏ ഞ് നോക്കാള്ള
ഏത് ആട്ടില്ല ഏ നോക്കാല പ്ല നക്കെ ഇണ്ട് റഡി ആയിട്ട്
ആ അ വേഗ അത്ആകട്ടെ
ടെ
ഇ കുറച്ച ദൂരണ്ട്
വീട്ടിന്ന് കൊറച്ച് ദൂരംണ്ടാവ
ഉ ആ അവിടുന്ന് പറഞ്ഞാൽ അതേപോലെ എറെ വൂടുംറെ കടിച്ചോടമായിട്ട് കുറച്ച് ദൂരണ്ട് അപ്പോൾ അന്ന് മന ടോറിസം ഒരാന്ന് പോവാൻ ന്ന് കഴയില്ല ഇ നിൽക്കണം ഉ അത് പോവല്ലേ വീട്ടിലേക്ക് പോവല്ലേ പിന്താലും ഇട്ട് പോണതാ അവിടെ എന്താ റേഞ്ച് പ്രശ്നം ഉണ്ടോ ഇടക്ക് കട്ടാണ്
ഇല്ല കേട്ടില്ലേ
ആ ചിലപ്പോ ചോദിക്കണനു മറുപടി ആ പോയെക്കണ്ട്
ഏ
പെരേത്ത അത്ര
ആ അവിടെ മൊബൈല് നെറ്റ് കേറ്റണം അവിടെ ആവുമ്പോൾ വൈഫൈ ഉണ്ടാവും അപ്പ
ഇന്നലെന്താ മഴ പെയ്താ അവിടെ
ഇല്ലെ കാറ്റന്നെ
ഏ ഇവിടെ മഴ ഇങ്ങനെ പാറ്റണ്ണ്ട്
ഉം അവിടെ കൃഷിയൊക്
ഇടിന്ന് കൃഷിയൊന്നും ഇല്ല ഇവിടെ അവിടെ ഇല്ല
ഉം ഇവടെ
അവിടുണ്ടോ കൃഷി
ആ യി കായിണ്ട് പിന്നെ വെളളരി മത്തൻ ചെരുങ്ങ കുമ്പളം അങ്ങനെ
സ്ഥലം ഇണ്ടാവുല്ലേ
ഇത്താ എല്ലാം പാണ്ടത്തിനെട്ടു
അതെ
അസലായിട്ട് ഇല്ല സ്ഥലായിട്ട് നമ്മക്കില്ല
ഉം അങ്ങനെ പാട്ടത്തിൻ കൊടുക്കലായിക്ക
ആ പാടത്തിന്
ആ പെരുന്നാ അ പെരുന്നാക്ക് മന്തി ആയിരുന്നുല്ലേ
ആ പിന്നെന്താ രാത്രിക്കെ എന്താ വിശണം
രാത്രിക്ക് ആയിട്ടില്ല, വെറും ചോറാണ് മടുടില്ല മടു വി ലാണ്
മ്മാൻ്റെ വീട്ട് പോയില്ലേ ഞങ്ങള് ഉം പൊതുവേപ്പം ഞങ്ങക്ക് ഇവിടെ ഞങ്ങള് വീട്ടക്ക്ന്നെ എത്തിട്ടിയാൽ മതീനി രണ്ട്സ്ത്തിനേ ഉമ്മാരോവിടക്ക്വാന്നൊ ഒഴവില്ല
ഇന്ന് പോന്നു അപ്പൊ പിന്നെ നാളെ പോവും നാളെ പ്പ ണ്ട്
ആഹ്
എന്തോന്ന് പരിപാടിണ്ട് അപ്പം പോവും
ഏ
ഒരു പരിപാടി കാണൻ
ആഹ് എന്താ പരിപാടി സ്കൂളിലാ അതോ
ഏ എന്തേലും പറഞ്ഞ്ണോ
എവിടെ പരിപാടി ഓയ്ച്ചാ മദ്രാസിലൊ സ്കൂളിലോ
സ്കൂൾ ലേ
ഏ സ്കൂ ഏ
ടാലന്റിന്റെ തീല് ടാലെന്റ്റ് ലെ അപ്പൊ അത് ഇന്താ പ്പം നാളെ പോവും
അ ആഹ്
ഉം പിന്നെ എന്താ
ഏ ഞങ്ങൾക്ക്ഞ്ഞ് ഇ ഒക്കെ നല്ലേ
ഉം എന്നാൽ ശെരി ടൈം കഴിഞ്ഞ്
ആഹ്
പത്ത് മിൻറ്റായിലേ